ഹലോ ആഹ് സുഖം തന്നെ
അവ്ട്ത്തെ വിശേഷങ്ങൾ എന്തെല്ലാം
ഇവിടുത്തത് കൊഴപ്പൊന്നുല്ല അട്ത്തതോ മഴ ഇല്ല
ആഹ ഈടിപ്പം മഴയെല്ലാം പോയി ഇത് നല്ല കാലാവസ്ഥയാന്ന്. ഇപ്പം പെട്ടന്നൊരു കരണ്ട് പോയി അതൊക്കെപ്പോ ശരിയായി കുട്ടി എന്താ ആക്കുന്നത് ഇപ്പൊ എന്താ മോള് എന്താക്കുന്നെ
ഒറങ്ങിപ്പോയി
അതെയാ ഭക്ഷണം എല്ലാം കയിച്ചാ
ഓ ബിരിയാണി കഴിച്ച്
എന്താ ബിരിയാണി എവ്ട്ന്നാ കൊണ്ടുവന്നതാ
അല്ല അല്ല ഇമ്മ ഇണ്ടാക്കിയതാ ചെമ്മീൻ ബിരിയാണ്യാ
ആഹ് ഉമ്മ എങ്ങനെ ചെമ്മീൻ ബിരിയാണി വെച്ചേന്ന് അറിയോ
ചെമ്മീൻ ബിരിയാണി എന്തിനാ വെച്ചേന്ന് എനിക്കറിയില്ല ഇമ്മച്ചി അല്ലേ വെച്ച് ഇല്ല
ഞാൻവെക്കലുണ്ട് ചെമ്മീൻ ഫസ്റ്റ് മുളകിട്ടിട്ട് ജസ്റ്റ് പൊരിക്കൂ
ആഹ്
ഉപ്പും മുളകും ഇട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കും എന്നിട്ട് ഉള്ളിയും തക്കാളി പച്ചമുളി പച്ചമുള് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ചതക്ക് പുള്ളീം തക്കാളി എന്ന്ട്ട് ബ്രൈസ് പാനില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട നല്ലൊണം വാട്ടി നല്ലെണ്ണം വാട്ടി ഈ ചതച്ചതിട്ടിട്ട് നല്ലോണം അങ്ങനെ വാട്ടിയിട്ട് നല്ല മസാലപ്പൊടി ഗരം മസാല അതിൽ ഇടും. ഇട്ട് കഴഞ്ഞിട്ട് ചെമ്മീൻ ഇട്ടിട്ട് കൊറച്ച് ഇതാക്കി വെക്കും. നെയ്ച്ചോറ്റന്റെ അരി ചോറിന്റെ അരി ഇല്ലേ
ആഹ് അതെ അതെ
പശുനെയ്യില് കറാമ്പ് പട്ട ഏലക്കായ ഇല്ലിട്ട് ഇത് വാട്ടി നെയച്ചോറ്റത് വാട്ടീയിട്ട് ഒന്നിന രണ്ട് ഗ്ലാസ് ആക്കിട്ട നമ്മള് വള്ളൊഴിക്കല് അങ്ങനെ വള്ള ഒഴിച്ചിട്ട് നല്ലോണ്ണം പോകല്ലോ ബന്ത് കഴിഞ്ഞാല് അതിൽ കുറച്ച് ചോറെടുത്തിട്ട് എന്നിട്ട് ആദ്യം ചെമ്മീന്റെ മസാല ഇടും എന്നിട്ട് കുറച്ച് ചോറ് ഇടും ആദ്യം ചെമ്മീന അങ്ങനെമ്പളീട്ട് ലൈറ്റ് സ്കീമുള്ള തീരി അട അടുപ്പത്ത് ചൂടാക്കാൻ പറ്റും പിന്നെ അതിന് നമ്മള് ചട്നിയാ ഉണ്ടാക്കാ, മല്ലിച്ചാ പൊതിനാച്ചപ്പ്, തേങ്ങ, പച്ചമുളക് ഇഞ്ചി. ഉപ്പ് അതെല്ലാം ഇട്ട്ട്ട് മിക്സിയില് നല്ലോണം അടി അങ്ങനെ അടച്ചിട്ട് പിന്നെ ഇണ്ടാക്കൂ കച്ചമ്പറ് ഉള്ളി തക്കാളി കക്കിരി ക്യാരറ്റ് അതെല്ലാ ഇട്ടിട്ട്, വിനാഗിരി ഉപ്പ് എല്ലാ ഇട്ടിട്ട് വ നല്ലണ്ണം കൊഴച്ചിട്ട് മസാല ഇതാക്കിട്ട് അത് എടുക്കു പിന്നെ ഇത് പിന്നെ തൈര് തൈര് ഇല് ഞമ്മള് മല്ലിച്ചപ്പ്, കക്കിരി ഇടൂ വേറൊന്നും ഇടൂല, കത്തിരി മാത്രം എടുത്തെടുക്കൂ പിന്നെ അച്ചാറ്
ഓ അച്ചാറും തൈരൊക്കെ ഇഷ്ട ചമ്മന്തി ആ ഇതാക്കും മുളകിട്ട ചമ്മന്തി
ഏത് സാധാരണ മുളകും കായ്മുളക് മാത്രം ഇട്ട് ട്ടാ
ഇച്ചിരി മുളകും ഇടും പിന്നെ പച്ചമുളക് ചേന്തിട്ട് ഇഞ്ചിയും
അങ്ങനാ ഇഞ്ചി മാത്രം വെളുത്തുള്ളി ഇടുവോ
ഇല്ല വെളുത്തുള്ളി ഇടൂല ഉപ്പു ‌ ഇട്ട്
ആഹ് അങ്ങനെ വത്തപ്പരിക്കല്ലേ അഛ അത് തേരുരിക്കും വേറെന്നും ആക്കൂലെരിക്കലേ
ഇല്ലല്ല
അത് ഉച്ചക്കെ വെച്ചിട്ട് രാത്രി തിന്നതാ ഉച്ചക്കെ വെച്ചിട്ട് രാത്രില് എടുക്കുന്നേരിക്കല്ലേ
ആഹ് അതെ
നിങ്ങളുടെ വയൽക്കരയാ മറ്റേ വീട്.
ഞങ്ങളത് വാർത് നിങ്ങളതൊ
ഉം വയലിൻ്റെ അവിടൊന്നുമല്ല
കരപ്പറമ്പ
ഞങ്ങളുടെ റോഡ് സൈഡി തന്നാ ഇവിടെ
റോസ്റ്റ് ചെയ്ത് തിന്ന കരപ്പറമ്പേക്കല്ലോ ന്നാ വെള്ളയിലുള്ള നാടാ
വെള്ള വെള്ളം കേറിയ നടാണോ
അല്ല കിണറിലിലും നല്ല വെള്ളം ഉണ്ടായില്ലണ്ടാ ചൂട് സമയയിലും
കെണർ ഇവിടല്ല ഞങ്ങൾക്ക് ങ്ങക്ക് മോളില് ഞങ്ങൾക്ക് മോലിന്റെ ഞങ്ങളെ വീടിന്റെറെ അടുത്ത് തന്നെ ആങ്ങളൻ്റെ വീടാ
ആഹ
പ്പോ അവിടെ പിന്നെ അവിടെ മോ മോട്ടർ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടും പിന്നെ അവിടെ ഒരുക്ക് മോളില് കിണറുണ്ട് കുറച്ച്ങ്ങോട്ട് മുകളിൽ ഒരു കയറ്റുണ്ട് ഞങ്ങളൾ അവിടുന്ന് അങ്ങോട്ട് പോയാൽ
ആഹ
അയിന്റെ മോളില് കിണറുണ്ട് സ്ഥലം എടുത്തിട്ട് ഞൾക്കിണ വന്ന് ഇങ്ങോട്ട് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളങ്ങോട്ടും കൂടി ഇ ഇതുണ്ട് പൈപ്പ് ഇങ്ങോട്ട് കണക്റ്റ് ആക്കി. കേട്ടാ അയ്ൽ വെള്ള വെള്ളം വരില്ല അടെ പോയി തിരിച്ചാതി ഇവിടെങ്ങനെ വെള്ളം തീരുമ്പം അങ്ങനെ
അങ്ങനെ എടുക്കും
ആഹ് അങ്ങനെടുക്കലോ
ആ അവിടെ അവിടെത്തന്നെ രണ്ടാളും ഓലേക്ക് തിരിച്ചാ അവലതും വരും
ആ മോട്ടറിന്റെ ഒരിടത്ത് മോട്ടർ വെച്ചിട്ടല് രണ്ടാള് മോട്ടർ ഇടുന്നുണ്ടോ.
ഒരാള് ചെയ്തിട്ട്, പിന്നെ മറ്റവള് ചെയ്യാവുള്ളൂ
ആഹ്
രണ്ടാളും ഇല്ല ആരാ ആഹ്.
ആ എന്റെ വീട്ടിൽ എങ്ങനെയുണ്ടായി
ആ അത് ഇനി വേറെ വേറെല്ലാം ഉണ്ടാവ
അതെ അതെ ഞാൻ എന്നിട്ട് പിന്നെ വേറെ മോട്ടർന്നെ വി തി ആഹ് ചെയ്തിനി ഞമ്മ വയൽക്കരന്ന് കൃഷിയെല്ലാം നടത്താൻ പറ്റിയ നാടാണ് സ്ഥലാ
ഓ
ഇത് പച്ചമുളക് പപ്പായ തെങ്ങ് അങ്ങനെ കൊറേ കൃഷികളെല്ലാം ഉണ്ട് പിന്നെ ആത്തിച്ചക്ക മുരിങ്ങയില അങ്ങനെ ഓരോ ഒരു സാധനങ്ങൾ ഇങ്ങനെ നല്ല കൃഷിയായി വളർത്തുന്നു
ആഹ്
ഇവിടെ വായണ്ട് രണ്ട് വായ ഉണ്ട്
എന്ത് വാഴ പൂവൻ പഴാ അല്ലേ നേന്ത്ര പഴണ്ടാ
ഏ ഞാലിപ്പൂവന
ആ മറ്റേ പൂവന്നല്ലേ നല്ല ടേസ്റ്റ് അല്ലേ
നല്ല ടേസ്റ്റാ, ഇവിടെ ഉണ്ട് ഇപ്പോ ഒരുകുല ഉ അയിമന്ന് പറ
പറിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ, പിന്നെ ആ വാഴ ഒന്നിനും കൊള്ളൂല അല്ലെ. അയ്ന്റെ ഇത് ആദ്യം ഉണ്ടാവില്ലേ ചെടി
ആഹ പകുതി അങ്ങോട്ട് കൊടുത്ത്
ആങ്ങളൊക്ക കൊടുത്തേരിക്ക അല്ലേ
പിന്നെ കുഴിച്ചിട്ടാ. ണ് അവിടെത്തന്നെ അയിമേന്ന് പറിച്ചേന്റെ ബാക്കി കഴിച്ചിടാൻ പറ്റുവേ ഉളളു അങ്ങനെ കുഴിച്ചിട്ട്കുണു
ആഹ് അതുപോലെ നമ്മളെ ഈ വയലില് കൊറേ വാഴ വളർന്നുന്നെ എന്നിട്ടവര് തെന്തോരു നേന്ത്ര വാഴാറീല റോവസ്റ്റ് പഴാറീല മണം വരൂലേ അതറിയില്ല എന്തോ ഒരു പഴുകൊണ്ട് വളർന്നിട്ട് പക്ഷെ കാടാണ് കാടായിട്ട് പോവാങ്കിലും പാമ്പുകളില് ഉണ്ടോ മലമ്പാമ്പ്
മേ മലമ്പാമ്പ് ഉണ്ടായ കരുതണം
അത് നമ്മള് ഒരിസം ഇങ്ങനെ പോകുമ്പോ റോട്ട്മ്മണ്ടൊരു മലമ്പാമ്പ്
ഏഹ്
നല്ല പാത്തി ഇത് സ്നേക്ക് പാർക്കി ല്ലേ പാമ്പുവിനെ വളർത്തുന്ന സ്ഥ പുന്നലും കാണല്ലേ പലതരം പാമ്പ്‌ അതുപോലത്തെ ഒരു പാമ്പിനൊക്കെ അതിശയായി പോയി അവ എന്നും നടക്കൂല പക്ഷെ ആൾക്കാർ ഇതന്നുവരീണേക്ക്ണ്
ആൾക്കാർ വീങ്ങും ആഹ് അത് ഓൽ ഓൽ ആഹ് പാമ്പനെ ഒരാളെ വീഴുങ്ങാ മാത്രം ഉള്ളത്ണ്ട്
ആഹ് അതന്നെ കാണുമ്പൊ അത്രേ ഉള്ളൂ പക്ഷെ അത് പുതുങ്ങും പോല എങ്ങനെയായാലും പുതുങ്ങാൻ
ആഹ് പക്ഷെ അത് അനങ്ങുലല്ലോ പെട്ടെന്ന് അനങ്ങുലല്ലോ?
ഇല്ലാ അനങ്ങുന്നില്ലാ വെന്ന് നടന്നു പോകുന്നില്ല
ആഹ് നടന്ന് പോകൊന്നില്ലല്ലോ?
ഇജ്ജെങ്ങനെ പോന്ന് എന്നിട്ട് പാമ്പിന്റെ ആള് വന്നിട്ട് പിന്നാ നമ്മള് ജനങ്ങളെല്ലാം കൂടീട്ട് വലയില് കുടുക്കി അന് മുമ്പിൽ ഇരിക്കരുത് അവര് നോട്ടം ഇട്ടാ എന്താലും അടുത്ത് അത് ശ്രദ്ധിക്കണോ അയ്ന്റെന്നിട്ട് നോക്കുന്നിടുത്ത്ന്ന് വലയെടുത്തിട്ട് തലക്കു ത് കൊടുക്കേ ചീത്
ആണ്ലെ.
എന്തോ കുതുങ്ങിയിട്ട് കുടലിങ്ങനെ ഇതായിട്ട് തയ്ക്കാടാ ഉണ്ടായിനി
ആഹ്
കാട്ടിലൊക്കെ ഉണ്ടാവൂല്ലേ പെരുമ്പാമ്പ്
നമ്മടെ വയൽത്തറി ആയോണ്ട് പാമ്പ്ണ്ടാവൂല്ല ഇണ്ടാവെരിക്കും
ആഹ്
ഇത് ഈ പാമ്പ് റേ ഒരു സ്ഥലത്ത്ന്ന് പിടിച്ച കഴിഞ്ഞ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നുണ്ട്
ഇല്ലലേ
അത്കൊണ്ടാന്ന് ഇങ്ങനെ വരു
ആഹ്
അന്നേരം ന്ന്ച്ച്ങ്ങനാ വരുന്നെച് ഇത് അങ്ങനെ പിടിക്കുന്നാണ് പ അയൽക്കാര് ഇല്ലാ അന്നേരം നല്ല നെല്ല് കൃഷി ച്ചിയും കാര്യങ്ങളും പശു എരുമകളും എല്ലാരും വന്നിട്ട് പുല്ലെ ല്ലാം തിന്ന് ഇപ്പ ഇപ്പൊ ആരും വളർത്തുന്നില്ലാല്ലോ അങ്ങനെ
ആഹ് അതെ അതെ
വളർത്താത്തോണ്ട് പുല്ലുകളെല്ലാം കേറി കൃഷിയൊന്നുല്ലാണ്ട് വയല് വല്യ ഫുൾ അയ്നേക്ക് നല്ല വെള്ളപ്പൊക്കെ ആയിട്ട് വെള്ളല്ലാകേറുന്ന സ്ഥലാണ് ഇപ്പൊ പുല്ലായോണ്ട് വെള്ളവുംല്ല.
ആഹ് പെരുമ്പാമ്പിന് അയ്ന് മണ്ടാനൊന്നും കഴിയില്ലല്ലോ അയ്ന്
ഏഹ് പെ പെരുമ്പാവിന് വണ്ടി വിഴുങ്ങാനൊന്നും കഴിയില്ലല്ലോ?
അതൊന്നു അറിയില്ല ഞാന് ഇങ്ങനെ കേട്ടറിവേ ഒള്ളൂ ഒന്നും അറിയില്ല അയ്നെ പറ്റിയിട്ടൊന്നും
ഇൻക്കറീലട്ടോ അങ്ങനെ
ആൾക്കാറ് പറയുന്നേക്കുന്നില്ല ആൾക്കാറ്ത് വിതുങ്ങീന അങ്ങനെയന്നല്ല കേട്ടീനി പക്ഷെ ഒന്നും എനക്ക് അതിനെക്കിച്ചറി ആഹ് അത് ഞാൻ കേട്ടിനി കൊറേ ഫോട്ടോസ് ആഹ്
അഹ് വിഴുങ്ങീട്ട് അയ്ന് എന്തോ ആവും ന്നിട്ട് പിന്നെ അഹ് ഇങ്ങനായിട്ട് എടുക്കു അപ്പ നമ്മള് മരിച്ചുണ്ടാവും.
ഏഹ്
അങ്ങനെല്ലും ഉണ്ടാവുന്ന് പറയുന്ന പക്ഷെ ഞാൻറിയില്ല തുമ്പ് ഉതമ്പുകളെ ഇങ്ങന നല്ലോ ബീച്ചിൽ പോയിട്ട് കാണുന്ന പോലത്തെ ഒരു നാട് തന്നെയാണ് ഞമ്മടെ ഈ ഭാഅത്ത് നല്ല പരപ്പായിട്ട് നല്ല സ്ഥലാണ് വയൽക്കരിയും വള്ളങ്ങളു തോടുകളും കൃഷികളും ഇതല്ലാം കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് എല്ല ചെടികളും എല്ലാ ഇതും ഉണ്ട് എന്നാ ശരിയേ?
അ എന്നാ ശരി